ആ കേൾക്കുന്നണ്ട്
ആ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ഓ നല്ല വിശേഷം സുഖം അ വട് യോ?
ആഹ സുഖം ചായ് ക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു പ്പൊ കുടിച്ച് എ ണീ ട്ടേള്ളു
ഓ അയ് ശെരി ങ്ങള് ലേറ്റ് ആയിട്ടാണോ ഫുഡ്‌ യ് ക്കല്
നമ്മള് ചായന് കുടിക്കല് നാസ്ത ഇതാക്കാ ചെയ്യല്
ഓ നാ സ് ഓർഡർ ആക്കലായ് രിക്കും ല്ലേ?
അല്ല നാസ്ത കഴിക്കലെ ന്നെ
ഓ അത് ശെരി അവിടെ പോയിട്ടാണോ അതോ വീട്ട് ക്ക് കൊണ്ടെർ ലാ
ഞാ വീട്ടി തന്നാ ള്ള് നാസ് നമ്മള് രാവിലെ ചായ ഇ ങ്ങനെ ചായ അങ്ങനൊന്നും കുടിക്കലില്ല ഡയറക്റ്റ് നാസ്ത കയ് ക്കലാ ഡയറക്റ്റ് നാസ്ത കഴിക്കലാ
ഓ അത് ശരി അതാണല്ലേ ഏറ്റവും നല്ലത് നമ്മള രാവിലത്തെ ഭക്ഷ ക്ഷണം വേം കിട്ടണം ന്നാണല്ലല്ലോ
അതെ പിന്നെ അവിടെ എന്തെര് ന്നു ഫുഡ്
എങ്ങെ ഏ
അവിടെ എന്തെര് ന്നു ഫുഡ് ഹലോ
എ ട അതൊണ്ടെക്കെന്നു
എന്ത്?
അവിടെ എന്തെ ര്ന്നു ഫുഡ്?
ഏ ട്ടൻ പറയുന്നത് കേക്കുന്നില്ല ചിക്കൻ കറി ണ്ട്
ആണോ ആ
പറയുന്ന് കേൾക്കണില്ലേ?
ആഹ കേ ക്കുണു ണ്ടല്ലോ
ആഹ് നിങ്ങൾക്ക് ഇന്ന് എന്തെ ന്നു ഫുഡ്?
നമ്മുക്ക് ഇന്ന് ദോശീ ചിക്കൻ കറിയും ഹലോ
നല്ല കോമ്പി ഹലോ കേൾക്കണില്ലാ?
എ ടയ്ക്കടയ്ക്ക് ഇങ്ങനെ സ്റ്റെക്ക് ആയി കൊണ്ട് ക്കുണു ണ്ട് വേറെ പ്രശ്നൊന്നുല്ല
ഹലോ
അത് ശരി കേൾക്കി ഹലോ
എ ടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റെക്ക് ആയിക്കൊണ്ടിക്കുന്ന് അവിടെ എന്ത അവിടെ റേഞ്ച് ഇഷ്യു ഉണ്ടോ?
റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു ഇവിടെ കാലാവസ്ഥ മോശാ ണ് അതുകൊണ്ടാണ് ഇരിക്കും തോന്നുണ് ഇപ്പൊ കേൾക്കുംണ്ടോ ആ ആ ഇപ്പൊ എങ്ങനെ കാലാവസ്ഥൊക്കെ എങ്ങനെ
ഇവിടെ നേരത്തെ വരെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ന്ന് ചോർന്നിട്ടുണ്ട്
ഓ അത് ശെരി ഉം ഇവിടെ നല്ല മഴായിരുന്നു ഇന്നലെ ഒരു ലേശം ഒരു ഉയർ ച്ചണ്ട് ഇതുവരെ നല്ല മഴയായിരുന്നു അവിടെ ക്കെ എങ്ങനെ ഈ മാസം നല്ല മഴ കിട്ടിട്ടുണ്ടോ?
ഓ നല്ല മഴ കിട്ടിനീ
ഓ അത് ശരി ഇവിടെ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ചെ ല സ്ഥലത്ത് നല്ല മഴ ഉണ്ടാ നു എന്ന ചെ ല സ്ഥലത്ത്ത്യ വെള്ളം കിട്ട്ണൂ ല്ലാന്നൂ
ഉമ് ന്നാ ഇവിടെ നല്ല മഴയാണ് നല്ല കാറ്റും മഴയു മാ ണ്
ഓ അത് ശരി ഉം
പിന്നെ
എന്തുവാ
ഇന്ന് ക്ലാഹ് ക്ലാഹ് പഠിക്കുകയാണോ
അല്ല ഞാാന് പഠിപ്പൊക്കെ കഴിഞ്ഞു അല്ല ഞാൻ പഠിപ്പ് ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഒരു മോനു ഉ ണ്ട് ഇപ്പൊ മോനെ നോക്കി ഇങ്ങനെ വീട്ട കി എടുക്ക അപ്പ ചെറിയൊ ലിങ്ക നോക്കിയിരിക്ക ചെറിയരു ഇൻകം എന്തേലും കയ്യിൽ വേണന്ന് വിചാരിച്ചപ്പോ അങ്ങനെ കേറിയതാണ് ഇതിൽ ആഹ് നമ്മളും ഇപ്പോ ഒരേ വീട്ടിൽ ഒരാളോ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളൾ ഇങ്ങനെ ആശ്രയിച് ആ നമ്മളിങ്ങനെ ആശ്രയിക്കുന്നതിനനുസരിച്ച് ആ അവർക്കും ദേഷ്യം വരാം നമ്മള് ചോദിക്കണേറ്റ് തെരുല്ല നമ്മളെ കയ്യിൽ കൈയിലും കിട്ടൂല പിന്നെ നമ്മള കൈയിൽ എന്തേലും ഒരു ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ആശ ആശ്രയിക്കാതെ ക്ക എന്തെങ്കലും ഒക്കെ വാങ്ങിക്കൂട്ടല്ലോ
അതന്നെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കഴിക്കാന്നുള്ള രീതിയില്ല
ആ അതന്നെ ഏറ്റവും നല്ലത് അത് തന്നെ യാണ് കാരണം പഠിച്ചൊരു ജോലി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അത്ര പ്രോപ്ഷൻ വേറെ ഇല്ല കാരണം നമ്മള് പഠിച്ച് ജോലി വാങ്ങി നമ്മുക്ക് കയ്ൽരു പൈസ ഉണ്ട് കയ്യിൽ ഒരു പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് എന്താ തന്നെ പറയാ അതിന്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ വാങ്ങിക്കോളാണ് ഇത് നമ്മള് അവരെ ആശ്രയിച്ചണ്ട് നമ്മള് അവർക്ക് കുടുംബം പോറ്റുമാണ് നമ്മളിൽ നോക്കണം എന്നാ നമ്മള് പറയുന്ന ഓരോ സാധനങ്ങൾക്ക് വാങ്ങാനും വേണം നമ്മൾ ഇങ്ങനെ കൈ നീട്ടൻ നമുക്ക് എന്തെങ്കലും ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചോദിക്കുകയും വേണ്ടി വരും അപ്പൊ നമ്മള് പഠിച്ചൊരു ജോലി വാങ്ങെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാ
അതൊറ്റ നല്ലൊരു ഓപ്ഷന കാരണം എന്റെ ലൈഫ് എന്റെ ചുറ്റും കുറ്റപാടുള്ള ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനംടുത്തത്ത് ജോലി ആവാണ്ട് കല്യാണം കഴിക്കൂില്ല എന്ന്
ആഹ് അത് നല്ല തീരുമാനമാണ് എന്താണ് ഇപ്പൊ പഠിക്കണ
ഞാനിപ്പോ പ്ലസ് ടു കയിഞ്ഞ് ഞാനിപ്പോ ഇനി ആർമിന്റെ ട്രെനിങ്ങിന് പോകുന്നുണ്ട്
ഓ അത് ശരി ആർമിെ ട്രെയിനിങ്ങിന ഒക്കെ പോകുന്നത് നല്ലതാണല്ലോ
ഉം ഇങ്ങനെ ഒരു കോച്ചിങ് നു പോവുന്നുണ്ട് ഇപ്പോ ഒരു എക്സാം എഴുതി അതിന്റെ റിസൾട്ട് എന്റെ കോച്ചിങ്ങിന് വന്നിട്ടണ്ട്് ഇൊ ഒരു എക്സാം എഴുതിന്റെ റിസൾട്ട്ഈ മാസം വരൂ
ഓഹ് ആയിസരി അല്ല ഇനി ഇപ്പ ആർമ്മി ആണോ നേരിട്ട് പോുന്നത് അതോ പ്ലസ് ടു കിഞ്ഞട്ട് വേറെേന്തെങ്കിലും ഓ പ്ഷൻസ് ക് കേറുന്നുണ്ടോ
ഞാന് നല്ലോണം ആലോചിച്ചിട്ട് ഒരു ഞാൻ നല്ലോണം ആലോചിട്ടു തീരുമാനം എടുത്തത് ഈ ആർമീന്റെ എക്സാം എഴുതി അതിലത്ത് ട്ടില്ലെങ്കിൽ ഞാൻ ഡിഗ്രി എടുക്ക എക്കാ വിാരിച്ച അഥവാ ഈ അതാവാ ആർമയിൽ എക്സാം ഏത് കിയിട്ടുണ്ടെങ്കിൽപിന്നെ ആദിയം തന്ന നമ്മൾ ഡിഗ്ര എടുത്ത് ക്കണെങ്കിൽ നമുക്ക് അത് ഭയങ്കര പൈസ അവിടെ പോയി പോവാനും പറ്റൂലല്ലോ ആ്ഹ് അപ്പൊ ഞാന ആലോചിച്ചരി ഇതാണ് എന്റെ മുന്നിൽ കണ്ടത് അപ്പൊ ഞാൻ ആലോചിച്ചു ഇതാണ് എന്റെ മുന്നിൽ കണ്ടത് ഇതിന്റെ എന്ത് റിൾട്ട് അറിഞ്ഞിട്ട് ഇ ഡിഗ്രിേ പോവാ എന്നുള്ള ചിന്തതില്ലാണ്
ആ അതായിരിക്കും ബെറ്ററ് കാരണം നമ്മളിപ്പോ ചെയ്ത് വെച്ച ആ അതായിരിക്കും ബെറ്റർ എക്സാമിന്റെ റിസൾട്ട് അറിയണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാരണം നമ്മള് റിസൾട്ട് അറിയാണ്ട ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് പഠിക്കണ ഇതിന്റെ ഇടിൽ പോയി ഇത് ഇതു ഇതിന്റെ ഇടയിൽ ആർമിക്ക് കിട്ടുകവാണെന്നുണ്ടെങ്കിൽ ആ പൈസയും കളയണ്ട നമ്മൾ പിന്നെ ആ് കപ്ലീറ്റആക്കാനും നും കഴിയും
പറ്റൂല അതൊരു കാര്യം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേ
അത് നല്ലൊരു തീരുമാനമാണ്
ഉം ഇങ്ങനെ ഒരു ഓപ്ഷൻ മുന്നിൽ കണ്ടപ്പോ അപ്പൊ ഞാൻ ആ രീതിയിൽ
ഉം ഉ ഓ ആയി ശരി ശരി ശരി ഉം പിന്നെ ഇങ്ങള് പ്ലസ് ടു ഏതാ എടുത്തീനേത്?
ഞാൻ ഹ്യുമാനിറ്റീസ്.
ഹ്യുമാനിറ്റീസോ ഓ അത് നല്ല സ്കോപ്പുള്ളതാണല്ലോ. അതുകൊണ്ട് ആ
ഒരുപാടുണ്ട് ആഹ് അതെ ആത് പെർസന്റേജ് ഉള്ളോണ്ട് കൊറേ കോളേജ്ന്ന് ഇങ്ങനെ വിളിച്ച്ണെര്ന്നു പിന്നെ ഞാന് ഇങ്ങനെ ഓരോട് പർഞ്ഞു ഇങ്ങനൊര് സിറ്റുവേഷനിലാണ് അതിന്റെ ഇത് അറിഞ്ഞിട്ട് അപ്പൊ ഇന്നലെ ഇന്നലിം കൂടി ഒരു കോളേജ്ന്ന് വിളിച്ച ച്ചോര് പർഞ്ഞു നാളെ മറ്റന്നാള വന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് അഡ്മിഷൻ എടുത്ത് വെച്ചേക്ക്ന്ന് പർഞ്ഞു
ഓ അത് ശെരി പക്ഷെ നമ്മളിപ്പോ അഡ്മിഷൻ എടുത്ത് വെക്കയാണെങ്കിൽ അത് ഭയങ്കര നഷ്ട ല്ലെ കാര്ണം ആർമിന്റെ എക്സാമ് കഴിഞ്ഞാല് അയ്ക്ക് വിളിക്കാണ്ന്ന്ണ്ടെങ്കി രണ്ട് ഓപ്ഷനും കൂടി ഇല്ലാണ്ടാവും
ഇല്ലാണ്ടായിപ്പൊ അതാണ് പ്രശ്നം അത് അപ്പൊ ഞാനീ ഈ ഒരു തീരുമാനം ഇട്ത്തെ
ആഹ് അതെ ആർമിന്റെ ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഇട്ക്ക അട്ത്തേന്റതില്
തെ അങ്ങന തീരുമാൻച്ച്
ആഹ് അതെ അതെ പിന്നെ ഏതാണ് ഹുമാൻറ്റീസ് കൊമേഴ്സ് ഹുമാൻറ്റീസാ
എല്ല
ജേണലിസ്റ്റ് ൻ്റോ
ജനറൽ ആഹ് നമുക്ക് ആഹ് ഏഹ് സാധാര്ണ സോഷ്യോളജിയല്ല എല്ലാ ഹ്യുമാനിറ്റീസിലും ഉണ്ടാവാ പറ്റ് നമ്മക്ക് അതില്ലേര്ന്നു നമുക്ക് ആന്ത്രോപോളജിയെര്ന്നു ഉണ്ടാര്ന്നെ
ആഹ് അതെ അതെ
ഇവിടെ എന്റെ നാട്ടില് നമ്മളെ സ്കൂള് മാത്രേ ആ ഒരു ആ ഒരു ആന്ധ്രാപളേജ് പറഞ്ഞ ഒരു വി
ഓഹ് അയ് ശരീ അത് നല്ലൊരു ഒപ്ഷ ഓഹ് അയ് ശരി അത് നല്ല ഓപ്ഷൻ ആണല്ലൊ പിന്നെ ഒഴിവ് സമയത്ത് ട്രാവലൊക്ക ചെയ്യാറ്ണ്ടൊ?
ട്രാവലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ അടുത്തൊരു ടൂർ കഴിഞ്ഞിട്ടേള്ളു.
ഓഹ് അത് ശരി പിന്നെ ഈ മഴേത്തൊക്കെ റൈഡിങ്ങിന് പോണ ആളാണോ?
മഴേത്ത് ഇന്റെ ഉപ്പാന്റെ നാട്ട്ല്ള്ള ടൈമിലാണെങ്കില് ഞാൻ മഴത്തന്നെ ഫുൾ ടൈമില് നമ്മൾ റൈഡിങ്ങിലെരിക്കും ഉണ്ടാവ ഉപ്പാന്റെ പെങ്ങളും ഞാനൊക്കെ
ഓഹ് അത് ശരി അത് നല്ലൊരു കോമ്പിനേഷൻ ഇതാണല്ലൊ നമു ക്ക് മൈൻഡൊക്ക ഒന്ന് റീഫ്രഷാക്കാനും അതൊക്കെ
ഒറ്റ പോക്കാ ഇന്ന സ്ഥലൊന്നുന്നില്ല നമ്മക്ക് മൈന്റ് തോന്ന്യ സ്ഥലത്ത് പോവും
ആഹാ അതെ നമ്മളെ മൈൻഡ് റീഫ്രഷ് ആക്കാൻ നമ്മള് തന്നെ നഴ
അതെന്നെ പിന്നെ എല്ലാരും ഒരേ വൈബായോണ്ട് പിന്നെ ഒന്നും പെടിക്കണ്ട ആവശ്യല്ല
ആഹ് അതെ അതെ നമ്മള് യാത്രാന്ന് പറീണെ നമ്മളെ ആരോഗ്യത്തിനും നല്ലതല്ലെ?
അതെ നമ്മൾ ഒറ്റ മൈൻഡ ഇന്ന സ്ഥലത്ത് ടൂർ പോവാന്ന് പറഞ്ഞാ പിന്നെ ആഹ് സ്ഥലത്ത് നമ്മള് ആ ഇന്ന ടൈമ് നമ്മള് പോയിരിക്കും ഒറ്റ മൈൻഡാ ഒറ്റമൈൻഡ
അതെ അതെ അതോണ്ട് ചില്ലിയ്യാൻ പറ്റ്ണ ഒരു സമയോ ആണ് ഉം ഉം
പിന്ന ഇന്റ വീടിന്റട് ഇപ്പോ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കണ്ട് അങ്ങനെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉള്ളോണ്ട് പിന്നെ വല്യ പ്രശ്നൊന്നില്ല മൈന്റൊക്ക ഓഹ് ഇന്റെ വീടിന്റെ മുന്നി തന്നെ ഫുള്ള് റിസോൾട്ടേളാ
ഓഹ് അയ്ശരി റിസോൾട്ടില് പോയിക്കണ്ട് നമ്മക്ക് അവിടെര്ന്നാ ആഹ് പൊയന്റെ കാഴ്ചൊക്ക കാണുന്നത് നല്ലൊരു ഇതാണല്ലൊ ഫീലും കിട്ടും നമ്മള മൈൻഡ് ഒക്കെ എങ്ങനെ കൂൾ ആവ്ണത് എന്ന് തന്നെ പറയാൻ പ
ഉം ഇന്റെ വീടിന്റെ അവിടുത്തന്നെ നിക്കാതാ നമ്മക്ക് മൈൻഡ് റീ പ്രശ്നം കാര്ണം ഞങ്ങളെ വീട്ന്ന് പറയുമ്പൊ ഒരു വയലിന്റെ ഒരു അക്കര ആയിട്ട് മേലെ താഴെ ആയിട്ട് പുഴകളൊക്കെ ഉള്ളൊര് സ് വിശാലമായ സ്ഥലം ഉം അതെഹേ
ഇങ്ങനെ പുഴയിലൊക്കെ കുളിക്കാൻ പോവാറുണ്ടോ
ആതിക്കെ. പോവാറുണ്ട് ഇപ്പൊ ഭയങ്കര മഴ യൊക്കെ ആയൊണ്ട് പ്പ. ഫുൾ ഫോറസ്റ്റർ. അവടെ ഇപ്പോ ഫുൾ ഫോറസ്റ്റ് കാർ ഫുൾെചെകിങ്ങ. ആ വെള്ളം കൂടുതലാണ് ഫോറസ്റ്റർ ഫുൾ അവിടെ ചെക്കിങ്ങ ഇങ്ങനെ. കുട്ടിളൊന്നു. അങ്ങോട്ട് പറഞ്ഞയക്കൂല ആഹ്. ആഹ്. ആഹ് നമ്മക്ക് പിന്നെ, വെള്ളത്തിനൊന്നും ബദ്ധിമുട്ടില്ല. അതോണ്ട്, നമ്മള് അങ്ങനെ പോഴേലേക്കൊന്നും പോവില്ല. പിന്നെ ഇങ്ങനെ ഫാമിലിസ് ആരൊക്കെ വെരാണെങ്കിൽ, അവരെ കൂടെ ഇങ്ങനെ പോവു, അവിടെ റിലാക്സ് ആവാനിക്കു ഒരു പിക്നിക്കിനും അതിര് അവിടെയൊക്കെ ഇങ്ങനെ പോയിരിക്കും ഫുഡോക്കെ, ഇതാക്കാന്
ഓ.. ! അതെ, അതെ. ഓ അയ് ശെരി, അത് നല്ലതാണല്ലോ. !
അതെ.
ഉം ഉം. പി
പിന്നെ വേറെ
വേറെ, കാണാറുണ്ടോ?
ഓ..? മൂവിസൊക്കെ., ഓ മൂവീസൊക്കെ കാണാറ്ണ്ട്.
പഴേ കാലത്ത്താ കാണാർ? നമ്മള് പഴേ കാലത്ത്ള്ള പടങ്ങളാണല്ലോ ഏറ്റവും നല്ല പടം. ഇപ്പത്തെന്ന് പറയാണ്ന്ന്ണ്ടെങ്കില് ഫുള്ള് ത്രില്ലും ക്രൈംസിന്റോ ആണല്ലോ. !
അതെ, ഞാനേ... ഇന്ന് രാവിലിം കൂടി യെനിസോടന്റെ ഒരു ഫിലിമിങ്ങനെ, ഫീൽഡിൽ വന്നേരം കണ്ടതാ.. ഒരു, ദിലീപിന്റെ ഒരു ഫിലിമ്.
ആ അത് ചിരിച്ച്ക്ക് മടുക്കാനായിട്ട്ണ്ടാവും. അത്രേം കോമഡി പടകളാണ് ദിലീപിന്റെക്കെ വരുന്നത് പ്പോ.
ആ.. അത് ഞാനിങ്ങനെ ഫീൽഡില് കണ്ടേരം ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ, നിക്കിഷ്ടായി. പിന്നെ അതന്നെ കണ്ടോൻട്ന്ന്..
ഓഹോ.. ! അയിശരി, അതൊക്കെ നല്ലതാണ്.
മ്മ്
ഹ്മ്മ്‌, എതായത് ഞമ്മക്ക് ഇപ്പം കിട്ട്ണ പടംന്ന് പറഞ്ഞാല് എന്താണ്? ഫുള്ള് ത്രില്ല് ക്രൈംസ്. ഞമ്മക്പ്പോ ഫാമിലി ആയിട്ടും കാണാൻ വയ്യാ, മക്കളെ മുന്ന്ന്നും കാണാൻ വയ്യാ. നമ്മളെ മൈന്റേ മാറിപ്പോകല്ലേ യ്യണത്. പഷേ, ഈ പഴേ പടംന്ന് പറഞ്ഞാല്
ഫുള്ള് കോമഡിയാണ്. പിന്നെ, ഓരോരുത്തരെ വെഷമങ്ങള് കാര്യങ്ങള് ചിരിച്ചോണ്ട് വെഷമങ്ങൾ പറയുന്ന ഒരു ഇതാ.
ആഹ്.. അതെ, അതെ.
പിന്നെ?
മ്മ്. അതും നല്ല കോമഡി, ചിരികാ നാണെങ്കി നല്ലോണം ഇണ്ടാനും.
ആഹ്, ചിരിക്കൻ ഇഷ്ടമാതിരിണ്ട്.
ഞമ്മക്ക് ഞ്ഞ് ഫാമിലീസിന്റെ മുന്ന്ന്നും, മക്കളെ മുന്നിന്നും കാണാണെങ്കിലും കൊഴപ്പല്ല. അവരെ മൈൻറ്റും പോ വേറെ ഇതിലെ ചായാ അങ്ങനത്തെ ഒരു പ്രശ്നറ്റെ ണ്ടാവുല്ല.
ഇല്ല. ഇൽണ്ടാവുല. ഓക്കെ, എന്നാ പിന്നെ വിളിക്കാ. സമയായിട്ടോ. !
ഓ.. ആയിക്കോട്ടെ, ന്നാശ്ശെരി.
ഒക്കെ